കേക്കാം നിനക്ക് കേക്കാൻ പറ്റുന്നുണ്ടോ
റ്റുന്നുണ്ട്
എന്തൊക്കെണ്ട് വിശേഷം? രാത്രി ആഹാരം ഒക്കെ കഴിച്ചോ
കഴിച്ചു. നീ കഴിച്ചോ?
ഞാൻ കഴിച്ചില്ല എനിക്ക് കഴിക്കാൻ സമയമാവുന്നതേ ഉള്ളു.
പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷം അവിടെ മഴയുണ്ടോ?
ഇവിടെ ഇന്ന് നല്ല മഴയായിരുന്നു മഴ മാത്രമല്ല കൂടെ ഇടിയും മിന്നലും ഒക്കെ ആയിരുന്നു.
ആണോ ഇവിടെയും ഇവിടെയും നല്ല മഴയായിരുന്നു മിന്നലും ഇടിയും ക്കെ ഇവിടെ ഉണ്ടായി എന്നാലും അത്രയൊന്നുമില്ലായിരുന്നു കുറച്ച് നേരം ഒരു മുക്കാൽ മണിക്കൂറോളം മഴ പെയ്തിരുന്നു
ആണല്ലേ സത്യം പറഞ്ഞാൽ ഏ ഈ മഴ വലിയൊരു ആശ്വാസം തന്നെയാ കാര്യം ഇപ്പോ ഒരു രണ്ടു മാസമായിട്ട് എന്തൊരു ചൂടായിരുന്നു നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്നത്
പിന്നെ
ആശ്വാസമായി
പിന്നെ ചൂടുകാരണം ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു ഓഫീസിൽ ഇരിക്കുന്ന പാടെ എനിക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ എന്തൊരു ചൂടായിരുന്നു വല്ലാതെ ആ ചൂട് കാരണം എനിക്ക് പനി വരെ പിടിച്ചു എന്തൊരു കഷ്ടമായിരുന്നു
അതെ സത്യമാണ് നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല ഈ ചൂട് സഹിക്കാൻ പറ്റാത്തത് മൃഗ പക്ഷി മൃഗാദികൾക്കും അതുപോലെ തന്നെ ഇഴജന്തുക്കൾക്കും അവയ്ക്കെല്ലാം ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ടല്ലേ ഈ ചൂട് കാലത്ത് ങ്ങളിൽ നിന്നും മനുഷ്യരെ ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ വാർത്തകളിലും മറ്റും ഒരുപാട് കേട്ടില്ലേ അത്
പിന്നെ കേട്ടു കേട്ടു കുടിവെള്ളക്ഷാമമായിരുന്നു ഈ വേനൽക്കാലത്ത് കൂടുതൽ വന്നിര് ന്നത് ഇപ്പോൾ അതല്ല അതിനെക്കാട്ടിം പാമ്പിൻ്റെ ശല്യമായിരുന്നു കൂടുതലായി വന്നത് എന്തൊരു കഷ്ടമാണല്ലേ കുഞ്ഞു കുട്ടികളെ വരെ പാമ്പ് കടിച്ച വാർത്തകളാണ് നാം കേട്ടത്
അതെ നീ പറഞ്ഞത് വളരെ സത്യമാണ് അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് മഴ പെയ്തത് കൊണ്ട് വലിയൊരു ആശ്വാസം തന്നെയാണ് എനിക്കിങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോ ചൂട് ചായയും പരിപ്പുവടയും ഒക്കെ കഴിക്കാൻ തോന്നും നിനക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ
പിന്നെ തോന്നാറുണ്ട് ചൂട് ചായയും പരിപ്പുവടയും ഉഴുന്നുവടൊക്കെ കഴിക്കാൻ തോന്നാറുണ്ട് ആ തണുപ്പത്ത് നിന്ന് ആ ചായയൊക്കെ കുടിക്കാൻ തന്നെ എന്ത് രസമാണ് നമ്മുടെ സ്കൂൾ കാലമെല്ലാം ഓർമ്മ വരുന്നുണ്ട് ആ മഴയത്ത് നമ്മൾ ചായക്കടയിൽ കേറി ചായ കുടിച്ചതും മറ്റും
അതെ സത്യമാണ് നീ സ്കൂൾ കാലഘട്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർത്തത് നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മഴ പെയ്യുന്ന ദിവസം രാവിലെ തന്നെ വാർത്ത നോക്കിയിരിക്കും കളക്ടർ അവധി വല്ലം പ്ര ഖ്യാപിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒരു കാലം അല്ലേ
പിന്നെ ഓർമ്മയുണ്ട് അങ്ങനെ കളക്ടർ അവധി പ്രഖ്യാപിക്കുമ്പോൾ അന്ന് മഴയും കാണില്ല നല്ല വെയിലും ആയിരിക്കും അല്ലേ ആ കാലഘട്ടമൊക്കെ ഓർക്കുമ്പോൾ തന്നെ കൊതിയാവുന്നു വീണ്ടും ആ കാലഘട്ടത്തിലോട്ടൊന്ന് തിരിച്ചു പോകാനായിട്ട്
അതെ സത്യമാണ് നീ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മഴ പെയ്യുമ്പോ നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടി മുറ്റ വരാന്തയിലിരുന്ന് തോണി ഉണ്ടാക്കി ഒഴുക്കി വിടുന്നതും അതേപോലെ തന്നെ നടന്നു പോകുന്ന വഴി കാറ്റത്ത് കുട പറന്നു പോകുന്നതും ആ മഴ നനഞ്ഞ് ആ പനി പിടിക്കുന്നതും ഒക്കെ ആ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു
അതെ അതെ എനിക്കും ആ ഓർമ്മകളെല്ലാം വന്നു പക്ഷെ ഈ മഴ ഒത്തിരി ആവുന്നതൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല പ്രളയം നീ ഓർക്കുന്നില്ലേ എത്ര ജീവനുകളാണ് പൊലിഞ്ഞു പോയത് എത്ര പേരുടെ ജീവനാണ് ആ പ്രളയം എടുത്തത് അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ വല്ലാതെ വിഷമം തോന്നുന്നു
അതെ നീ പറഞ്ഞത് വളരെ സത്യമായകാര്യമാണ് മഴ നമുക്ക് ഒരു പരിധിവരെ നല്ലതാണെങ്കിൽ പോലും അതിനൊരു മറുവശം കൂടിയുണ്ട് അതായത് ഈ മഴ അധികമാവുന്നത് ഒരുപാട് ജീവനുകൾ എടുക്കുന്നതിനും തുല്യമാണ് അത് ഏറ്റവും പ്രധാനമായിട്ട് പറയ ണെങ്കിൽ നമ്മളെല്ലാം കണ്ടതല്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം അഭിമുഖീകരിച്ച ഒരു പ്രളയം എന്തായിരുന്നു അതിന്റെ അവസ്ഥ രണ്ടായിരത്തി പതിനെട്ട് എന്ന ഒരു ചിത്രവും പുറത്തിറങ്ങിയിരുന്നു ആ ചിത്രം കണ്ടപ്പോളേക്കും നമുക്ക് ഒരുവിധം ധാരണയായി എന്തോ എത്രത്തോളം കഷ് കഷ്ടപ്പാടുകളാണ് അന്ന് ആ ഒരു സമയത്ത് മനുഷ്യർ അനുഭവിച്ചതെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ തെക്കൻ ജില്ലകളിൽ ഉള്ളവർക്ക് വലിയ രീതിയിൽ പ്രളയംമൊന്നും ബാധിച്ചില്ലെങ്കിൽ പോലും അമ്മ് വടക്കോട്ടുള്ള പ്രത്യേകിച്ചും വയനാട് പോലെയുള്ള ജില്ലകളിലെ ആളുകൾ ഒരുപാട് ദുരിതം അനുഭവി ച്ചിരുന്നു
അതെ അതെ വയനാട്ടിലെ കാര്യം പറയുവാണെങ്കിൽ ഉരുൾപൊട്ടലോ ഓ വല്ലാത്തരു കഷ്ടം തന്നെ അവരുടെ കാര്യം എത്ര ജീവനുകളാണ് പൊലിഞ്ഞു പോയത് അതുപോലെ തന്നെ എത്ര പേരാണ് മണ്ണിനകത്തായത് അവരുടെ വീടും എല്ലാം നഷ്ടപ്പെട്ടു അവരുടെ സാമ്പത്തികമായി അവർ സൂക്ഷിച്ച് വെച്ചിരുന്നതും അവരുടെ സ്വത്തുക്കളും എല്ലാം എല്ലാം മണ്ണിനടിയിലായി എന്തൊരു കഷ്ടമാണല്ലേ അതുപോലെ തന്നെ പ്രളയം വന്നപ്പോഴും ഇത്പോ ഇത് തന്നെയായിരുന്നു അവസ്ഥ നമ്മൾ ഈ തെക്കൻ ജില്ലകളിൽ വലുതായിട്ട് അത് ബാധിച്ചില്ലെങ്കിലും ഈ കുറച്ചും കൂടി എ വെള്ളം കയറുന്ന പ്രദേശങ്ങളിൽ അത് നന്നായി ബാധിച്ചിരുന്നു വീടും എല്ലാം വീട്ടിലെല്ലാം ചെളിയും എല്ലാംമായി തീർന്നിന്നു അതുപോലെ തന്നെ ഇഴജന്തുക്കൾ എല്ലാം വീട്ടിൽ കയറിയിരുന്നു അവരുടെ വിലപ്പെട്ട പ്രമാണങ്ങളും അങ്ങനെയുള്ള എല്ലാ നിരവധി വസ്തുക്കളും എല്ലാം അവർക്ക് നഷ്ടമായി അവർ ക്യാമ്പ്കളിലോട്ട് മാറി ആ ഒരു കാലം നീ ഓർക്കുന്നില്ലേ
തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നു അതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല അന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള സാധനങ്ങളും മറ്റും എത്തിക്കാൻ നമ്മളും ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും മോ ഒക്കെ നേരിടുന്നത് അവർക്ക് ഇത്തരം മണ്ണിടിച്ചിലൊക്കെ വന്ന കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തെ തന്നെ ഇല്ലാതാകും കുടുംബത്തിലെ എല്ലാവരും മരിച്ചിട്ട് ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കും ജീവനോടെ ഉണ്ടാവുക ആ ഒരു അവസ്ഥയെ ക്കുന്ന ആലോചിച്ച് നോ
അതെ അതെ എന്തൊരു കഷ്ടമാണ് ആ അവസ്ഥ അത് ഓർക്കുമ്പോൾ തന്നെ വല്ലാത്ത ഭയം തോന്നുന്നു അവരെ ഈ മണ്ണൊലിപ്പും അതുപോലെ തന്നെ ഈ പ്രളയം ഉരുൾ പൊട്ടലുമല്ലെല്ലാം അങ്ങനെയുള്ള ജില്ലകളെ വല്ലാതെ ബാധിക്കുന്നഉണ്ട് കാരണം അവിടെയെല്ലാം കുന്നിൻ പ്രദേശ കൂടുതലും തേയിലത്തോട്ടങ്ങളും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമല്ലേ അവിടെ അത് അതാണ് ഈ മഴ ഒത്തിരി ആയാലും അത് വളരെ ദോഷം തന്നെയാണ് ഈ പ്രളയം പോലുള്ളതും ഈ വെള്ളപ്പൊക്കവുംമെല്ലാം അത് അതുപോലെ തന്നെ ഈ വെള്ളം വെള്ള പൊങ്ങുന്ന സ്ഥലങ്ങളിൽ വേസ്റ്റ് ആയിട്ടുള്ള വെള്ളങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ മലിനമായ ജലം അതുവഴി എത്ര എത്ര അസുഖങ്ങളാണ് വരുന്നത് എലിപ്പനി ഡെങ്കിപ്പനി തുടങ്ങിയവ എല്ലാം വരുന്നുണ്ട് കൊതുക് ഈ കെട്ടിക്കിടക്കുന്ന ജലത്തിൽ കൊതുക് മുട്ടയിട്ട് അതിന് അത് ഡെങ്കിപ്പനിയായി മാറുന്നു കൊതുകിന്റെ ശല്യം കാരണം എന്തൊക്കെ എന്തൊക്കെ അസുഖങ്ങളാണ് ഈ മഴക്കാലത്ത് വരുന്നത്
അതെ സത്യമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് തരത്തിൽ നമ്മളെ ദോഷമായിട്ട് ബാധിക്കുന്നുണ്ട് ഈ പ്രളയം വന്ന കഴിഞ്ഞാല് അത് കൃഷിക്കാരെ കൃഷിനാശം ഉണ്ടാക്കുന്നു അപ്പൊ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവർക്ക് ഇത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ പ്രളയം വരുന്ന സമയത്ത് അവരുടെ ആ കൃഷി നശിച്ചു പോവുകയും വിളവെക്കാൻകമായ സാധനങ്ങളൊക്കെയത്ത് നശിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നു അവരുടെ ഉപജീവനത്തെ തന്നെയാണ് ബാധി ധിക്കുന്നത് അതുപോലെ തന്നെ നീ പറഞ്ഞതു പോലെ തന്നെ പകർച്ചവ്യാധികള് നമ്മുടെ വീട്ടിന അരികിലും മറ്റും വെള്ളം എത്തി കിടക്കുമ്പോ അതിന് കൊതു മോട്ടയിടുകയും ആ അങ്ങനെ അത് അത് മൂലം പലതരത്തിൽ ഉള്ള
അതെ അതെ നീ പറഞ്ഞത് വളരെ ശരിയാണ് അതുവഴി എന്തെല്ലാം പകർച്ചവ്യാധികളാണ് വരുന്നത് അത് നം നമ്മുടെ ജീവിതത്തെ തന്നെ അത് ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണത്
അതെ അത് മാത്രമല്ല പിന്നീട് ഈ മഴ പെയ്യുന്ന സമയങ്ങളിൽ റോഡുകളിലും മറ്റും ഒരുപാട് കുഴികൾ കാണും ആ കുഴികളിലൊക്കെ വെള്ളം കയറുമ്പോൾ അത് ഏ വാഹന യാത്രക്കാർക്ക് വളരെ അപകടം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു പ്രത്യേകിച്ചും ടു വീലറിൽ സഞ്ചരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ റോഡ് റോഡിലെ കുഴികളിലും മറ്റും വെള്ളം വീഴുമ്പോൾ അവർക്ക് കുഴി കാണാൻ സാധിക്കാതെ വരികയും അതുമൂലം ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു പ്രത്യേകിച്ചും ഇപ്പോൾ കൂടുതലും പേർ മൊബൈൽ ഹെൽമെറ്റ് ധരിക്കാതെയും അതുപോലെ തന്നെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുമൊക്കെ വളരെ അശ്രദ്ധമായിട്ടാണ് വാഹനം ഓടിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തില് ഈ മഴ ഇതേപോലെയുള്ള സാഹചര്യം വന്നാൽ അത് അവർക്ക് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട്
നീ പറഞ്ഞത് വളരെ ശരിയാണ് എത്ര റോഡ് അപകടങ്ങളാണ് ഈ മഴക്കുഴിയിലൊക്കെ വീണ് സംഭവിക്കുന്നത് ഈ ഏർ ഈ റോഡിലെ കട്ടറും കുഴികളിലും ഒക്കെ വീണ് എന്തൊക്കെ അപകടങ്ങളാണ് സംഭവിക്കുന്നത് നീ പറഞ്ഞത് വളരെ വളരെ ശ ശരിയാണ് അതുപോലെ അതുമൂലം എത്ര ജീവനുകളാണ് പൊലിഞ്ഞു പോയത് നമ്മൾ എന്തെല്ലാം വാർത്തകളാണ് പത്രത്തിൽ അത് കാണുന്നത്
അതെ സത്യമാണ് നമുക്ക് മാത്രമല്ല നമുക്ക് ഒരു നമുക്ക് ഒരു പക്ഷേ ഇത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ പോലും ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ച് ഇങ്ങനെ മഴയും വലിയ രീതിയിലുള്ള ശക്തമായ മഴയൊക്കെ ഉണ്ടെങ്കില് അവരുടെ ഒരു ജീവ ഒരു ദിവസത്തെ ഉപജീവന മാർഗ്ഗമാണ് ഇല്ലാതാവുന്നത് അത് മാത്രമല്ല ഏഹ് നമ്മൾക്ക് പ്രശ്നമില്ലെങ്കിൽ പോലും ഇപ്പോഴും ചോർന്നൊലിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ഇങ്ങനെ അതിശക്തമായ മഴയൊക്കെ അവരെ വളരെ ബുദ്ധിമുട്ട് ആയിരിക്കും അവര് അനുഭവിക്കുന്നത് വളരെ മോശമായിട്ടായിരിക്കും ഈ മഴ അവരെ അവർക്ക് ആ അവരെ സ്വാധീനിക്കുന്നത്
അതെ അതെ നീ പറഞ്ഞത് വളരെ ശരിയാണ് എന്തെല്ലാം രീതിയിലാണ് മഴ ഓരോരുത്തരെ ബാധിക്കുന്നത് ചില ജില്ലകളിൽ ബാധിക്കില്ലായിരിക്കും പക്ഷെ പക്ഷെ ചില ജില്ലകൾ അത് നല്ല പോലെ ബാധിക്കുന്നുണ്ട് ഏത്തൊരു കഷ്ടമാണല്ലേ അവരുടെ അവസ്ഥ ഫാ
അതെ നീ പറഞ്ഞ വളരെ ശരിയായ കാര്യം തന്നെയാണ് നമ്മൾക്ക് മഴ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിട്ട് ഇല്ലെങ്കും ഇപ്പോഴും എന്ന ഒരുപാട് ജീവിത കണക്കിന് നല്ലതാണെങ്കിൽ പോലും അതിന്റെ അതിന്റെ മറുവശത്തു ഒരുപാട് ദോഷങ്ങളും ചെയുന്നുണ്ട് എങ്കിലും ഞാൻ നിന്നെ പിന്നീട് ഒരു ദിവസം വിളിക്കാം കേട്ടോ
ആടി ശരി എന്നാ